ഏട ആ ആ് ഇപ്പൊ കേൾക്കണ്ടോ?
ഹലോ
ഹലോ ആ ആ കേൾക്കണില്ലേ
ആഹ് ആഹ് കേൾക്കുണ്ട് എന്തൊക്കെയുണ്ട് വർത്താനം?
ഒക്കെ നല്ല സുഖാണ് ഞാന് പൊർത്ത്ക്ക് എറങ്ങിയ റേഞ്ച് കുറവാ അറില്ല ഓ ചായടിച്ചു
ഏ
ആലവാസിളോക്ക വന്നീനീ അപ്പോൽക്കൊക്കെ ചായടുത്ത്
ചായക്കുടി കഴിഞ്ഞോ?
ആ ചായക്കൂടി കഴിഞ്ഞു കേക്ക്ണില്ല
ആഹ ആ അപ്പൊ കേക്കണ്ട് അ ഇന്റെ ഫോണിനെ ഒരു റേഞ്ചിന്റെ പ്രശ്നണ്ടേ അപ്പൊ ഞാൻ റേഞ്ചിലോ ഇങ്ങനെ പഴം പഴുത്തോണ്ട്ക്കേനി
ഞാൻ അയൽവാസികളൊക്കെ വന്നീനി പറിയാ അപ്പൊ ആഹ് ആ കേക്കണ്ട്
ആ ആ
പോ ഓല അയിന് വരലില്ലാ എപ്ലേലൊക്കെ വരുള്ളൂ വന്നപ്പോ
ആഹ് മ്മാ അപ്പൊ ഒര്ക്ക് വന്ന് ഒ ാൽക്ക് ചായക്ക് കൊടുത്തില്ലേ
ആ
ഉം
ഞാന് കടങ്ങനെ സ്നാക്ക് ഒക്കെ കട ഉണ്ടാക്കിയാരുന്നു അപ്പളാ വരുന്ന
ആഹ് അതുകൊണ്ട് കൊടുക്കാനായല്ലോ എന്താ എന്ത് സ്നാക്സ് ണ്ടാക്കിന്നിട്ട്?
ഞാന് പയ നല്ല നെയ്യില് വാട്ടിനി മ കുട്ടിയക്ക് കൊടുക്കായച്ചണ്ട്
ആ ആഹ് ആ അഹ്
ഏ ഞങ്ങള ആ ആ ഹാ അടുത്തുള്ളൊരു കാക്ക തന്ന നെയ്യനിം നാടൻ നെയ്യനി.
ആഹ ആ അപ്പൊ പിന്നെ അവർക്ക് കൊടുത്ത വ വിരുന്നാർക്ക്
ആ ഓല്ക് ക്കൊടുത്ത് കുട്ട്യാക്കും കൊടുത്ത് നല്ല നീന്ത്രപ നീന്ത്രപയേനി വല്യ കായ് നല്ലേ
ആ
അപ്പൊ ആ ആ വല്ല കായേനി അപ്പൊ നല്ലോണ്ടായിനി
ആഹ് പിന്നെ ങ്ങൾ രാത്രികക്കിള്ളെ ഫുഡ് ഒക്കായോ?
ഓ
ഏ ഒന്നായിട്ട് ഫുഡ് ചോറ് വക്കലാവൂ ല്ലേ രാത്രിക്കെ കൂടി കണ്ട്
ഓതാ ഒന്നായിട്ട് വക്കല
ആഹ് ഇപ്പൊ ഞങ്ങള് ഒന്നായിട്ട് വെക്കല ആദ്യം ഞങ്ങള് ഒന്നായിട്ട് നല്ല രണ്ടു നേരായിട്ട് വെക്കലേനി
ആഹ്
പിന്നെ വിറകൊന്നും ഇല്ലാത്തോണ്ടേ പ്പ ഞങ്ങള് ഒന്നായിട്ടാണ് വെക്കല്
ആഹ് ഞാനൻ ന്നിട്ട്ന്നെ വെക്കല് മക്കളി കൊണ്ട് കയില്ലേ രണ്ടു നേരം
ആഹ അവിടെ പിന്നെ വാപ്പാക് ചോറ് വാണം അ ഞങ്ങള് റസ് കു കുക്കർ ഉണ്ടാവുല്ലോ അപ്പൊ റൈസ് കുക്കറിന്റെ കുടുത്തേക്ക് ഞങ്ങ ഊറ്റിച്ച് വെക്കും
ആഹ് ഞങ്ങള് ആദ്യം അങ്ങനെ ചെയ്തീന് അവിടെ വാം ല്ലന്ന് അല്ലെങ്കിൽ ഞങ്ങൾ അധികം വക്കലേനി പിന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പ റൈസ് കുക്കർ നാത്തൂന് റൈസ് കുക്കർ വന്നോണ്ട് ഞങ്ങള അങ്ങനെ എറക്കിയാല് അയ്ല് വെട്ട് പക്ഷ ഞങ്ങക്ക് അയ്ല് കാ തെളക്കുമ്പോ ഞങ്ങൾക്ക് ഇതില്ലേനി പക്ഷെ എപ്പ ഞാൻ റൈസ് കുക്കർ ഉപയോഗിക്കുലോടിങ്ങി ഓ ഇൻക്ക് നല്ല എളുപ്പാണ് ഞാൻ ആദ്യം അങ് ഞങ്ങക്ക് മടേനി എങ്ങനേപ്പൊ തളച്ച ചോറയ്ക്കെറക്കിവെച്ചാ അയ്ൽ കടന്ന്ങ്ങനെ വെള്ളം കുടി ച്ചില വേവുന്നേ നമ്മ ശെരിക്ക് തെളച്ച് വേവൂലല്ലോ
അയ്ല് ക അയില് ഞങ്ങള് വേവിച്ചൂല
ഏ പക്ഷെ ഞാനിതെരേ വയ്ച്ചു ഞാൻ ഈ വീട്ട്ക്ക് വന്നാരെ ഇൻക്ക് ഇതെപോല ഓട്ക്കെലും പോയി വന്നപ്പോളൊക്കെ
ആഹ്
താ സമയല്ലാത്തപ്പളൊക്കെ ഞാൻ ഒരു ദിവസം ഞാൻ അതില് വെച്ച് നോക്കി വെച്ചോക്കിയപ്പോ നിക്ക് നല്ല എളുപ്പായി തോന്നി ആഹ് നല്ല സുഖാണ് ഇപ്പ അയ്ല് അയ്ല് തളച്ചെണ്ണെ നടക്ക വച്ച ഒരു പത്തിച് കഴിഞ് റേഷം കടേ രിയല്ലേ ഇപ്പ പത്ത് ഒരു പത്തിൻറ്റ് കഴിഞ്ഞാണ്ട് ഉറ്റുമ്പോത്തിന്
ആഹ് ആഹ് ആ ഞങ്ങ ഞങ്ങ ഇത് കുക്കറിൽ ഞങ്ങ ആക്കൂല
ആഹ്
ഏ വേവിച്ചൂല ഞങ്ങള് ഞങ്ങൾക്ക് അതിൽ ഊറ്റിയ ഏ
ക്ക്‌ ഊറ്റിടല് ന്നെ ചെയ്യല് പക്ഷെ ഇപ്പോ
ആഹ്
അങ്ങനെ ചെയ്യ്
ആ ഇങ്ങനെ ഈ റൈസ് കുക്കറിൽ വെക്കുമ്പോ ഒരു അരിക്കൊരു കൊഴുപ്പ് വെരില്ലേ
ആ അങ്ങനത്തെ കുഴപ്പൊന്നുല്ല ഞാനും അതങ്ങനെ വിചാരിച്ചി ഞാനൻ തളക്കാത അതിൽ കടന്ന് ഇങ്ങനെ ഓ പൊതിർന്ന് വേവല്ലേ പക്ഷെ കുഴപ്പൊന്നില്ലട്ടോ ചോറ് ഊട്ടിമ്മ തിന്നുമ്പോഴും അങ്ങനത്തെ ഒരു വിഷംന്നും അറിയുന്നില്ല
ഫസ്റ്റ് തോന്നിന്യോ എതിൽ ഫസ്റ്റ് താണല്ലോ മ്മക്ക് എല്ലു തോന്ന്യ പിന്നെ ചേലാകുമ്പോ പിന്നെ നമ്മക്ക് അതാണ്ട് ഇല്ലല്ലേ ആ
ഇപ്പ ഒ ഒന്നിച്ച് വെക്കുമ്പോൾ പിന്നെ ഞാൻ അ റൈസ് കുക്കറിൽ ഒരുപാട് വക്കാൻ കഴിയില്ലോ രണ്ട് നേര വുമ്പോ അപ്പൊ ഞാൻ ഒരു നേരത്തിന്പ്പോ ഒ ഉച്ചക്കെ വേറെന്തേലും ഭക്ഷണൊക്കെ പോവാണങ്കി കല്യാണോ പക്ഷ എന്തെങ്കിലൊക്കെണ്ടങ്കിൽ ചെ രാത്രികക്ക് മാത്രാകാണെ വൈകുന്നേരം ഞാ അങ്ങനെ വെക്കും
ആഹ് ആഹ് അപ്പൊ അങ്ങനെ ഒന്നായിട്ട് അവ പിന്നെ കൊറെ റൈസയ്ൽ പോവാത്തോണ്ട്
ആഹ ആഹ് ആ് അങ്ങനെ അല്ലേ പിന്നെവിടുത്തല് നേര വകന നേരോ അങ്ങനെയൊക്കെ പറ്റും നമ്മളിപ്പോ എവിടേലും പോയി യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് നിക്കുവാണെങ്കിൽ ണെങ്കിലും സുഖവാണ്
ഉം ഉം
അരിട്ടാണ്ട് അതങ്ങട്ട്‌ വാങ്ങി വച്ചാ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ഒരു ടൈമ് കഴിഞ്ഞിട്ട് വന്ന് ഊറ്റിയാൽ മതി
ആഹ് ഞാൻ പറയാ അപ്പൊ അയ്നൊരു നമുക്കൊരു ടൈം നമുക്ക് കാണണം ഇല്ലേ ഇത്ര സമയത്തിനുള്ളിൽ അത് വേവൂന്നുള്ള ഒരിതുണ്ടല്ലോ
ഞാനൊരു ഇടക്കൊന്ന് തൊറന്ന്‌ നോക്കി ഒരു ഒരു പത്ത്‌ മി നിറ്റ് കഴിഞ്ഞാ ഞാനത് റേഷൻകടേൽത്തേ അരിയാവുമ്പോ നമുക്ക് ഏകദേശം ഒരു ടൈമ് കിട്ടുവല്ലോ
ആഹ് ആഹ്
ഇത്ര നേരം ത്തെ ആ ഇതായാലും അത്യാവശ്യം വേവ് നമ്മുക്ക് പലയിടത്തും പല വേവാ ഞങ്ങൾക്കവിടെ വേവ് കൊറച്ച് മതി അപ്പൊ അതിനനുസരിച്ച് ഇങ്ങട്ട് പത്ത്‌ മിനിറ്റ് കഴിഞ്ഞ് ആഹ് ശെ ഞ സംശയം ണ്ടെങ്കിൽ ആ ഒര് സം സംശയം ഉണ്ടെങ്കിൽ മെല്ലെ ഒന്ന് തുറന്നക്കാണ്ട് നമുക്കൊന്ന് നോക്കാം
ആഹ്
ആഹ് ഞാനങ്ങനാ ഒന്ന് തുറന്ന് നോക്കീട്ട് വീണ്ടും അടച്ച് വച്ചാണ്ട് ഇന്ന ഇതാക്കലാ
ആഹ് അഹ് ശരി അപ്പൊ അങ്ങനെ തൊറക്കാലേ ഇതിന്റെ ഇടേല്
ആഹ് പുതിയ വീട്ടിക്ക് വന്നാറ ഞാനിത് വച്ച് നോക്കിയത്
അത് ശരി ആഹ്
അത് ഒരീസം ഉമ്മ വെച്ച് നോക്കിയതാ അപ്പ കുഴപ്പൊന്നുമില്ല നാത്തൂൻ പറഞ്ഞടുത്തപ്പം ഉമ്മ വച്ചപ്പം കുഴപ്പൊവൊന്നും ഇല്ല ഞാൻ ഇവിടെ എല്ലാ ട്ട സമയത്തേ വിരുന്ന്‌ പോണ സമയത്ത്
ആ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ കൊറേ ആളുകള് ഉണ്ടേ ഞങ്ങൾക്കത് പറ്റൂല അങ്ങനെ റൈസ് കുക്കറിൽ വക്കല് നട ക്കൂല അപ്പൊ പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മള് ചൂടൊക്കെ ആവുമ്പോ ഞമ്മക്ക് അത് നടക്കും റൈസ് കുക്കറില് ഉം എന്നിട്ടേ രാത്രിക്കേക്ക് എന്താ ഇനി ഫുഡ് എന്താ വേറെ എന്താ ഉള്ളത് സ്പെഷ്യൽ എന്തേലും ഉണ്ടോ
സ്പെഷ്യൽ ഒന്നുവില്ല പയറ് ഉപ്പേരിയും ചോറും ചീര താളിപ്പുമുണ്ട് മക്കക്ക് പിന്നെ താളിപ്പ് ഇഷ്ടാണേ എരു കൊറച്ച
എനിക്ക് ഇഷ്ടവാ മക്കൾക്കും ഇഷ്ടവാ ഇന്റെ ഇവിടുത്തെ എന്റെ രണ്ട് മക്കൾക്കും താളിച്ചത് ഭയങ്കര ഇഷ്ടമാണ് അതിന് പപ്പടത്താളിപ്പായാലും മതി
തേങ്ങയിട്ട് ചതക്കാ ഉപ്പേരി വെച്ചാ ഓലക്ക് ഇഷ്ടവല്ല ചീരയൊക്കെ അത് മുരിങ്ങ ആയാലും ചീരായാലും ഒക്കെ ഞാൻ താളിച്ചതിന് ത എലക്ക നല്ലതല്ലേ കുട്ടികൾക്ക് വിചാരിച്ച് ഞാന് അത് പിന്നെ ഞങ്ങക്ക് ഇപ്പേരി വെക്കുവാണെങ്കിൽ ഓർക്ക് മാത്രം വേറെ താളിച്ചതാ
ആഹ് ആഹ് ഇവിടെ ഇന്റെ മക്കക്കും അങ്ങന തന്നെ ആണ് ഈ പപ്പടത്താളിപ്പൊക്കെയില്ലേ അതൊക്കെ എന്തോരം ഇഷ്ടമാണന്നറിയോ
ക്ക് വാണ്ടേ കുട്ടികൾക്ക് ആവുമ്പോ വാ വേണ്ടല്ലോ അപ്പോ ഓൽക്ക് ഞാൻ ഞങ്ങക്ക് ഇപ്പേരിയും വെക്കും ഓൽക്ക് ഞാൻ താളിച്ചും ചെയ്യും അപ്പോ ഓൾക്ക് മുളകിടാതെ താളിച്ച
ആഹ് എനിക്ക് താളിപ്പ് തന്നെ ഇഷ്ടം മുരിങ്ങിക്കാ താളിപ്പാണ് എനിക്ക് ഇഷ്ടം പക്ഷെ കൊറേ ഉണ്ടാവരുത് കൊറ ച്ച് ഉണ്ടാവാൻ പറ്റൂള്ളൂ കൊറച്ച് താളിപ്പുണ്ടാ
ഇവിടെ അങ്ങനെ തന്നെ കൂ കൂടുതലിട്ട് താളിച്ച് ഞങ്ങക്ക് എല്ലർക്കും കൂട്ടാന്ന് വിചാരിച്ചാണ്ട് അപ്പൊ ഒന്നും ഒരു രസം കിട്ടിയില്ല ടേസ്റ്റ് കൊറവാ
ആഹ് അത് കുറ അത് കൂടുതലാകുമ്പോൾ അതിന്റെ ടേസ്റ്റ് പോകും പറ്റൂള്ളൂ അങ്ങനത്തെ ഇലകളൊക്കെ താളിക്കാനേ പിന്നെ ഈ
കൈപ്പൊക്കെ ഇനി ചെലൊരു കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടാണോ എന്താ അറിയില്ല
ഏഹ്. പിന്നെ ഇത് എന്താ പറയാ നമ്മളെ ഹ് കുമ്പള ഇല്ലേ കുമ്പളം
ആഹ് ആ അത് തല്ലേ
അയ്ന്റെ ഇല താളിക്കെയ്ണ്ടല്ലോ അത് താളിക്കേണ്ട ഇയ്
ആഹ് കുമ്പളം ഞാൻ താളിച്ച കുമ്പള മത്തന് ആഹ് അതേപോലെ ചര ചെരങ്ങന്റെല ചെരങ്ങന്റെല ഞാൻ താളിചീനു അത് നല്ല രസന്നെ ആ ചെറങ്ങന്റല ഞാൻ താൾച്ചീന്ന് അത് രസന
കുമ്പളം കുമ്പളത്തിന് ഞാൻ താളിച്ചിട്ട് ല അയ് തിന്നലെ അയ്ന് ഇതിന്ന് താളി അയ്നെ ഇല മാത്ര ഊമ്പിട്ക്കുമ്പം നല്ല രസ
ആഹ് കൊറ്ച് താൾച്ച്മ്പോ അത് ഏതായാലും രസ ഞ
ആഹ് അത് ശരിയാണ്. കൊറ്ച്ച് താൾക്കിമ്പം രസാണ്‌. അയ്ന്പ്പ ഇഞ്പ്പ ഏതൊരു സാധനം കൊറ് ച്ചാണെങ്കില് അത് എല്ലാർക്കും കോളേക്കാരം ഏ. ആ കൊറ്ച്ച് കൂടുതല് ഇണ്ടാക്കിയോ ഇപ്പ ആരും അത് നോക്കൂല. അങ്ങനെയാണ് ഇബട്ത്തെക്കെ ഇണ്ടാവല്.
ഉം
പിന്നെ കുട്ട്യേളൊക്കെ കൊണ്ട് കേറ അകത്ത് കേയറാനായില്ലെ
അങ്ങത്ത് ഇണ്ട്
ഉം ഔത്ത്ക്കേറീണ്ടാവുലേ.
ആഹ്
ഉം ഇനി എപ്പളാ രാത്രികത്തെ ഫുഡ്‌ കഴിക്ക എപ്ലാ
ഓർക്കാവൂല ഏഹ്
ഇപ്പന്നെ ഇപ്പന്നെ കൊട്ക്കോ രാത്രിത്തെ ഫുഡ് എപ്പള ഇജ്ജ് കൊട്ക്ക കുട്ട്യേക്ക്.
ആഹ് ഞാന് ഒരു എട്ട് മണി ഒരു ഏഴേ മുക്കാൽ എട്ട് മണി എട്ട് മണി ആവും. കറക്ട്
ആഹ് ആഹ് ആ സമയത്ത്ലെ ഉം അല്ലെങ്കി അപ്പൊ കൊടുത്തില്ലെങ്കി പിന്നെ കുട്ട്യേളറിം ഞാനിവിടെ അങ്ങൻ തന്നെ മോക്ക് നേർ ഇപ്പ ഞാന് കൊടുക്കു ഭക്ഷണം അഹ് ഓല്ക്ക് ഒരു മഹ്രിവിന്റെ സമയം ഓല് കേറ്യാ ചോറ ഫസ്റ്റ് വേണ്ട്യേത്. ഇഞ്പ്പോ മോൻക്കായാലും മോൾക്കായാലും.
എ
പിന്നെ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷാണ് വായിക്കാനൊക്കെ ഇരിക്കൊള്ളൂ. പിന്നെ ഞാൻ അതൊ ഒരു വിധം നല്ലതാണ്. കാര്ണം എന്തായ്ചാല് പക്ഷെ വായ്ക്ക്ണേന്റെ എടേല് അടി കുത്ത്, നുള്ള്വക്കെ ഇണ്ടായാ പിന്നെ നൊളോളി ആയി പിന്നെ ഒറ പിന്നെ ഫുഡ് ഇണ്ടാവൂല. പിന്നെ ഫുഡ് അവിടെ സ്കിപ്പ് ആവും. ഉം അപ്പ പിന്നെ അത് ഇല്ലാതൊക്കെ ഞാനാ ആഹ് രാവിലെ അങ്ങനെ തന്നെ വേഗം എണീക്കും. ഞാൻ എണീക്കുന്ന ഒപ്പത്തിന് ഒപ്പന്നെ കുട്ടി എണീക്കും. ഉം ചെലേപ്പോ രാത്രി ഉച്ചക്കൊന്നും ഒറങ്ങീട്ടില്ലെങ്കിൽ മോന്
ആഹ് ഇന്റെ വൽത് ഒറങ്ങ്യാ ഒറങ്ങും.
ഒറങ്ങു ലേ. ഉം അപ്പൊ വായിക്കാനൊക്കെ എന്താ ചെയ്യാ
ഏഹ്.
സ്കൂൾത്തൊക്കെ സ്കൂൾത്തൊക്കെ വായിക്കണം ഇന്ന്ണ്ടെങ്കിലൊക്കെ വേം ഒറങ്ങുമ്പോ കയ്യൊ
ആഹ് കൊറചെരം വായിച്ചു ഞാന് നിസ്ക്കാരം കഴിഞ്ഞ ടൈമിലിങ്ങനെ പോക വായ്പ്പിച്ചും ഞ്ഞി സ്കൂള് തോറന്നാ ങ്ങന അറിയില്ല ത് വരെ ഏഹ് മദ്രാസല്ലല്ലേ ഉള്ളേനി
ആഹ്.
അപ്പം
അപ്പോ അല്ലേ ഇതിപ്പോ ചെറിയ ചെലെ മക്കള് നേർത്തന്നെ ഏയ് മ മഗ്രി ബാങ്കോടുക്ക്ണ സമയാകുമ്പോ തന്നെ വേം ഉറങ്ങണ മ ക്കളുണ്ട് അപ്പൊ ഞാനും വിചാരിച്ച് ട്ടോ അങ്ങനൊക്കെവുമ്പോ എങ്ങനെ കുട്ടികള് വായിച്ചുണ്ടാക്കാ അതായത് ഇപ്പൊ ന്റെ മോന് പകല് ഒറ്ങ്ങി കഴിഞ്ഞാൽ. പിന്നെ ഓന്ക് രാത്രിയിൽ ഉറക്കേ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രി പെ കെടന്നു ഉറങ്ങു പക്ഷേ ഈ പകല് ഒ ഉറങ്ങിയാലോ ഉറങ്ങിയ രാ ത്രി ഒറങ്ങൂല ഉറങ്ങിട്ടില്ലെങ്കില് പെട്ടെന്ന് ഒറങ്ങും ചെയ്യും ഉം പിന്നെന്താ വേറെ
വേറെന്താ അങ്ങനെ പോണ്‌
എന്നാ ഇയ്യ്‌ അന്റെ പണികളൊക്കെ നോക്കിക്കോ തിരക്കാണോ
ഏഹ് താ തെരക്ക് പറഞ്ഞാല് ഞാന്
ആഹ് ന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളി ക്കണ്ട്ട്ടോ ആഹ് ന്നാ ശരി എന്താണ്